കേക്ക്ന്ന്ണ്ടോ ആഹ് കേക്ക്ണ് ണ്ട് പിന്നെ ഞാന് ന്ന കേക്കണ് ണ്ടേയ്
സൗണ്ട് കൊറവാണല്ലോ
സൗണ്ട് കൊറവാ പ്പഴോ
ആഹ് അപ്പ ശെരി
ആഹ് പിന്നെ ആഹ് ഞനെന്താ പറയാൻ വന്നന്ന് അറിയോ ഞങ്ങള്വ്ടെ മിനിയൂട്ടിൺല്ലേ മലപ്പോർത് ത്ത് എന്താ പോയ്ക്ക്ണോ എൻ ആഹ് കേക്ക്ണ് ണ്ട് ഞാനെന്താ പറയാൻ വന്നാന്ന് അറിയോ മിനി ഊട്ടിയില്ലേ
ഉം ആഹ് ആഹ്
ഹലോ
പറയു പറയൂ കേക്ക്ണ്ട്
ആഹ് ഞാാനെന്താ പറയാൻ വന്നന്ന്റിയോ മിനിയൂട്ട് ട്ടിയില്ലേ ഹ് മിസ്റ്റി ലാൻഡ് മല മലപ്പോർത്ത് അവ്ടെ എവ്ടെയോ
ആഹ്
ആഹ് ആഹ് അവടെ പോയതെര്ന്നു ഹ് ഞാന് ഫസ്റ്റ് ടൈം ആയ്ട്ട് ഔടെ ഗ്ലാസ് ബ്രിഡ്ജ് ഇയ്യ് പോയ്ക്ക്ണോ
സൗണ്ട് കൊറവാണ്
ഇയ്യ് പോയിക്ക്ണോന്ന്
ഇല്ല ഇല്ല ഞങ്ങള് മിൻ പോയ്റ്റില്ലാ
ആഹ് അവ്ടെന്നല്ല രസാണ് ഔടെ എന്തായാലും പോണം ന്നല്ല രസാന്ന് പർഞ്ഞാ ന്നല്ല രസാണ് ഏഹ് അവടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ്ല്ലേ അതൊക്കെണ്ട് അതൊക്കെണ്ടെയ് അത്‌ ചെറുതുണ്ട് വലുത് തുണ്ട്ട്ടോ അവ്ടെ എന്തായാലൊന്ന് പൊ പോയിട്ട് കാണണം ഹെ ന്നമൾ കൊർച്ചങ്ങട്ട് ഫ്രണ്ട്ക്ക് പോയിട്ടുണ്ടെങ്കില് അങ്ങനെ റൗണ്ടിലൊരു ഷേയ്പ്പ്ണ്ട് ഗ്ലാസ്ബ്രിഡ്ജിന്റെ ഔടെ ന്നിന്ന് കഴിഞ്ഞാ ശെരിക്ക് നമ്മക്ക് താഴത്തിക്കോ ക്കി കഴിഞ്ഞ നല്ല താഴ്ച്ചേരിക്കും എന്താ നല്ല ഹ് പേടിയാവും അത് ന്നല്ല കാറ്റൊക്കടിക്കൂലേ അപ് ഓഹ് ആഹ് ബ്രിഡ്ജ് ഇങ്ങനെ എന്താ പറയാ കുല്ങ്ങോ ന്നം പേടിയാവും ശെരിക്ക് പർഞ്ഞ താഴത്ത്ക്ക് ന്നോക്കാനെന്നെ പേടിയാവും. എഹ് അവടെ ന്ന്ട്ട് ഫോട്ടോ എടു ത്തെരും നമുക്ക് ആഹ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഔടെ നിന്ന്ട്ടുള്ള ഫോട്ടോ അവരെന്നെ ഔടെ ആൾക്കാര് നിക്ക്ണ്ടാവും. അവര് ഇട്ത്തെരും ഏഹ് അങ്ങനെഏഹ് പിന്നെ ഔടെ കൊറെ കുട്ടികൾ കളിക്കാനും. ആഹ് അതുപോലെ ഈ ഹൊറർ ഹൗസ് ഒക്കെ ഇണ്ട്ഔടെ ന്നല്ല രസ മാണത് ആഹ് പിന്നെ ന്താണ് മിറർ മെയ്സ്ന്ന് പറഞ്ഞൊരു സാധനംണ്ട് അത് അത് അതിലുംകാ രസാട്ടോ നമ്മള് പ്പം മുന്നില് വഴി തെറ്റാതിരിക്കാന് നമ്മള് മുന്നില് പോണ ആളെ പിന്നാലെ പോയിട്ടും കാര്യല്ലാട്ടോ ഒരാളെന്നെ കൊറേ ആളായിട്ട് കാണും ആഹ് നാലഞ്ച് ആളായിട്ട് കാണും
ട്ടിട്ടുണ്ട്
ആഹ് നമ്മള് വിചാരിക്കും കറക്റ്റ് ആണത് ശെരിക്കിത് ഗ്ലാസില് ആഹ് ഗ്ലാസില് പോയിട്ട് ത ട്ടുമ്പഴാണ് ഓർമ്മ വര്യാ ആഹ് അത്ണ്ട് പിന്നെ ന്താന്നറിയോ ആഹ് ഫാമിലി ആയിട്ടാ പോയത്
ഏഹ് ഞങ്ങള് ഫാമിലി ആയിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല
ആഹ് അത് പ്പൊ എന്തായാലും പോണ്ടിയ ഒരു സ്ഥലാണത് അത് നല്ല അടിപൊളിയാണ്
ഏഹ്എനിക്കാണേ അല്ലേലെ പേടിയാ ഉയരല്ല സ്ഥലത്ത്ന്ന് താഴത്തേക്ക് നോക്കണത് ആദ്യേ പേട്യ പിന്നെ ഇരുന്ന് അത്രക്കൊന്നും കയി ഇക്ക് ആദ്യേ കയ്യൂല
ഞാന് ജസ്റ്റ് ഒന്ന് നോക്കീ ന്നല്ലാണ്ട് പിന്നെ നോക്കിയില്ല പിന്നെ ക്ക് നോക്കാൻ പേടി ആഹ് ആഹ് ഭയങ്കര പേടി അതുപോലെ കൊറെ അനിമൽസ് ഉണ്ട്ട്ടോ അവിടെ എന്താ പറയാ എന്താ ഇഗ്വാനൊക്കല്ലേ
ആഹ്
ആഹ് അങ്ങനത്തെ സാധനങ്ങൾ അതിനെക്കെ നമുക്ക് കയ്യിൽ എടുക്കോ വെക്കോക്കെ ചെയ്യാ ഫോട്ടോ എടുക്ക അതുപോലെ പാമ്പില്ലേ
പാമ്പ് ആഹ് അതൊക്കെ ഞാക്കെ ഓരോരുത്തരെ ഓരോരുത്തര് ഇങ്ങനെ നമു
പാമ കേക്കണണ്ടോ
കൊ ഇത്തിരി കൊറവാട്ടോ സൗണ്ട് ഇത്തിരി കൊറവാ കേക്കണണ്ട് ശെരീയ
പാം ആഹ് പാമ്പില്ലേ
ആഹ്
പ്പ ആഹ് ഇപ്പൊഴ് ഇപ്പൊഴോ ഇപ്പൊ ഴോ
ഇപ്പൊ ശരിയായി ഇപ്പൊ ശരിആയി പറയ്
ആഹ് മറ്റേ പാമ്പ്ണ്ടല്ലോ പാമ്പിനെ നമ്മക്ക് കഴ് ത്ത് കൂടേക്കെ ചുറ്റിയിട്ട് ഫോട്ടോ എടുക്കാ വിടെ അതുപോലെ എന്താ ഒരു ഫിഷ് ടാങ്ക് ട്ടോ കേക്ക ണ്ടോ ഫിഷ് ടാങ്ക് എന്നിട്ട് അവര് നമ്മളെ കൈയ്യില് തീറ്റ ഇട്ട് തെരും ന്ന്ട്ടാ ക നമ്മളെ കയ്യ് താ ഫിഷ് ടാങ്കിലിട്ട്ണ്ടെങ്കി എല്ലാതും കൂടെ വന്ന്ട്ട് അയ്ന്റെ അള്ളോ ഇക്ക്ളി ആവ ഒര് നല്ല രസാണ് അ അത
എന്താ കാണുമ്പളേ പേടിയാണ് കയ്യിലൂടെ കിട്ട്യാ എന്തായിരിക്കും
ക്ക് പേടിയാവും ഞാൻ അധികൊന്നും വെച്ചൊട്ത്തിലട്ടോ ഇൻക്ക്ങ്ങനെ എന്തോ മാതിരിയാവ ഏതീ ആ കിളിയാള്ണ്ട് കിളിയാളെ നമ്മളെ
ആ അതൊക്കാവുമ്പോ പിന്നെ ഞമ്മളോടെണങ്ണതാണ് പക്ഷെ ഈ പാമ്പും വേ
ആഹ് അത് ൻ്റമ്മേ എന്താ പറയാ ൻ്റെ ഹസ്ബന്റൊക്കെ അവനെ വിളിച്ചിട്ട് ഫോട്ടോട്ത്തിരുന്നു ഏഹ് ഈ ഇഗ്വാനൊക്കെണ്ടല്ലോ അതിനെ ക്കെ പിന്നെ വലിയ പാമ്പല്ലട്ടോ ചെറിയ പാമ്പാണ് ഏ ന്നാലും പാമ്പ് പാമ്പന്നല്ലേ അത് പിന്നെ റ്റാ വലിയൊരു സ് വലിയൊരു ഇത് ഒരു പക്ഷിണ്ടല്ലോ എന്താപ്പയ്ന് പറയാ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള വലിയൊരു പ
ലൗ ബേഡ്സ്
അല്ല ലൗ ബേഡല്ല വലിയ നല്ല വെല് പ്പണ്ട് നല്ല കളർഫുള്ളായിട്ട്ള്ളെ ഒരു എന്താ അയ്ന്റൊരു പേരെനിക്ക് ഓർമ്മല്ല അത് നമ്മളെ എന്താ പറയ ആ ആ തത് തത്തനെ പോലെത്തെന്നെ പല കളർല്ള്ളാ സാനം അത് ന നമ്മളെ തോൾലൊക്കെ വെച്ച്ട്ട് എന്താ പറയ അയ്ന് പർഞ്ഞാ മൻസ്സിലാവൊക്കെ ചെയ്യും എന്താ അങ്ങനെയൊക്കെ ഫോട്ടോ ഇട്ക്കൊക്കെ ചെയ്യും ഫോട്ടോ വീഡിയോ ഒക്കെട്ക്ക എൻ്റെ തോളിൽ വെച്ച് തന്നീന്നു പടച്ചോനെ ഉം അ അത് കൊർച്ചൊര് മാതിരി വികൃതിയുള്ളൊരു ടൈപ്പാണ് ട്ടോ ഒരു ഏ പറഞ്ഞാല് അറിയും പക്ഷേ ന്നാലും നമ്മളെ കുട്ട്യാളൊക്കെ മാരും കൊർച്ച് വികൃതിയുള്ളൊരു ടൈപ്പ് അങ്ങൻത്തൊര് പക്ഷി
ആ അവടെണോ കൊരങ്ല്ലത് ഞമ്മളെ
അല്ല ആ അത് അവടല്ല കൊരങ്ങനല്ല എ പക്ഷേ ന്നാലും ഞമ്മക്ക് ആ അവടെ കൊറേ സംഭവങ്ങള്ണ്ട് ഫോട്ടോ ട്ക്കാൻ പറ്റ്യേത്
ക്കളെ കാണുമ്പോ പ്പൊ എവടെന്ന് അറിയാൻ മറ്റെ താ ബ്രിഡ്ജില്ലേ ഗ്ലാസിന്റെ അത് പിന്നെ അറിയാ എവടെന്ന് പക്ഷേ കൊരങ്ങന്റത് എവടെന്ന് അറിയാൻ വാണ്ടി
നമ്മക്ക് പേടിയാവും അ അതിനേകാള് മറ്റേ ഹൊറർ ഹൗസ് ണ്ടേര്ന്നു
ആ അള്ളാ
അള്ളോ കാക്കും ഞാനും ഏ എൻ്റെ മാമൻ്റെ ഏ അഞ്ച് പേരാണ് ഒരുമിച്ച് കേറിയത് അഞ്ച് പേരൊന്നല്ല രണ്ടുപേരായിട്ട് കേറാനായക്കുള്ളൂ ഞങ്ങള് കുട് ട്ട്യാളൊക്കെ കൂട്ടീട്ട് അഞ്ചുപേര കേറ്യേത് കാക്കു പറയ ഞങ്ങളെ കൂടെ വന്നിട്ടൊന്നും കണ്ടില ഞങ്ങളെ തൊള്ള ഭയങ്കര ഇത് ഒന്ന് ഒരാള് കാക്കൂന്റെ ഒരു കയ്യിലും മറ്റ് റ്റാള് മറ്റേ കയ്യിലും രണ്ട് ആൾക്കാര് കാല് തൂങ്ങിട്ടൊന്നും കാണ് ണ്ടേര്ന്നില്ല
ഞാന എങ്ങനെ മക്കള കൂടെ പോയിന്നേ സ്കൂളിൽന്ന് മക്കള കൂടെ പോയിട്ട് അയിൽ കേയറാൻ ആഹ എല്ലാരും കേറട്ടെങ്ങട്ട് കൊറച്ച് കൈച്ചീട്ട് കേറാ വിചാരിച്ചുങ്ങണ്ട് എന്താട്ടി അവിടെ കുറചേരം നിന്ന് എല്ലാരും കയറിങ്ങനെ ഇറങ്ങാ സമയത്ത് ഞാനങ്ങട് കയറി കയറി പിന്നെ ഞാൻ പകുതി വന്ന വയനെ തിരിചോടി ഒടിട്ട് എവിടെ എത്തണില്ല കണ്ണ് ചിമ്മി ഒറ്റ ഓട്ടം
മീ ഇത് കണ്ണ് ചിമ്മി ഓടാനും പറ്റൂലേ കണ്ണ് ചിമിയോടിയ അതിന്റെ ഉള്ളിൽ ഇരുട്ടല്ലേ
ആഹ് ഫുള്ള് ഇരുട്ട് അയിന് കൊപ്പം ഇങ്ങനെ ആൾ ആക്കരിങ്ങനെ വേണം കൈ പിടിച്ച് കൈ വിടാതെ പോകണം വിട്ട് കഴിഞ്ഞാ കഴിഞ്ഞു
അള്ളാ നിക്ക്ട്ടോ ഒരു സക്കണ്ട് ട്ടോ ടൈം എത്രായി നോക്കട്ടെ
എന്നിട്ട് മക്കളെക്കെ കെടന്നോ
ആ താ ചെറിയ ആള് ഞാൻ തൊട്ടിലിട്ട് ആട്ടികോണ്ടിരികാണ് അതുപോലെ മറ്റ കോട്ടക്കുന്ന് കോട്ടക്കുന്നന്നെല്ലേ ഞാനവിടെ പോയിട്ടില്ല ട്ടോ പക്ഷേ എൻ്റെ ആ അതല്ല പുതിയത് ഞ്ഞി എന്തിന് വന്നകണ് എന്ന് അറിയില്ല കുറച്ച് മുന്നേ തന്നെ ഉണ്ട് അന്ന് എനിക്ക് പോവാൻ പറ്റയില്ല ബാക്കിയുള്ളവറ് എൻ്റെ ഫാമിലിയിലോരക്കെ പോയിക്കണു അവിടുത്തെ അത് മറ്റേ ഇവിടെള്ള ഹോറൽ ഹൗസ് ഒന്നുല്ലന്ന് അവിടത്തെ യൊരുന്നുത്ര ശരിക്കു പേടിച്ച് ഓ ഓട്ര ഓട്ട ഓടിയത്
ഏഹ് വേറെ നിലമ്പൂരോ അവ അവിടെക്കെ ഉണ്ട്തുകൊണ്ട് ആ ഭാഗത്ത്
ആ
ഈ ടൂറിസ്റ്റ് ഏരിയകളൊക്കെ അധികം ഇപ്പോ അത്ണ്ട് എല്ലാരും കേറുവല്ലോ
ഞാൻ ഫസ്റ്റ് ടൈം കയറിയത് വീഗാലാൻഡില്ലേ ഞാന് പത്താം ക്ലാസ്സ് പഠിക്കുമ്പോ വികലാന്റിൽ പക്ഷെ നമക്ക് എങ്ങട്ടും ഓടാൻ പറ്റൂല്ല ഒരു വണ്ടിയിൽ ഇരുത്തിട്ട് നമ്മളെ കൊടകി ഇപ്പൊ എങ്ങനെയെന്ന്റിയില്ലട്ടോ ഒരു വണ്ടിൽ ഇങ്ങനെ പോകും അത് നമ്മളത് അപ്പറത്ത് എത്തുമ്പളേ എത്തുള്ളു
ഇപ്പൊ ഒരു ഇത് വലിയൊരു ഇതാണ് ഗുഹൻ്റെ മാതിരി
ആ ആ അതെ വീകാലാന്റിലോ ആഹ് ഒരു ഗുഹന്നെയാണ് എവിടെ ഗുഹന്നെയാണ് വിഗാലാന്റില് പക്ഷെ ഒരു ട്രെയിൻ പോണ പോലെ നാലാൾക്ക് ഇരിക്കതില് ആ ഇരുന്നിട്ട് വണ്ടി ഇങ്ങനെ പോവും
ആ ആ
ഞാന് ഫസ്റ്റത്ത് പ്രേതം വരുന്നത് മാത്രേ കണ്ടുള്ളു പിന്നെ കണ്ണടച്ച് അവിടെ തല താഴ്ത്തിയവിടെ ഇരുന്ന് സൗണ്ട് മാത്രേ കേട്ടെ ബാക്കിയുള്ളൊന്നും ഞാൻ കണ്ടില്ല ഹാ ആ ഞമ്മള് കുട്ടിയാളെ മാത്രം വെച്ചിട്ട് എങ്ങനെ പോവാ
അതാണ് പേടിയാണ് ഇനിക്കാണെങ്കി എന്തെങ്കിലും പകല് കണ്ട പിന്നെ രാത്രി ത്രി ഉറങ്ങിയി ല്ല ഉറങ്ങും പിന്നെ ഫുള് സ്വപനം അതയിക്കാരം
ആ ആ ഉം
ന്നട്ട് ഇഞ് ഉറങ്ങോ മകള് എപ്പള ഉറങ്ങ
ഞാനാ ആര് കുട്ടിയോ തൊട്ടില് അതാ ആട്ടി കൊണ്ട് ഇരിക്ക്ണണ്ട്
പകല് മുഴുവനും ഉറങ്ങിക്കുംലെ
ഇല്ല ഏഹ് രാവിലെ ഒരു മാ ചിലപ്പോ ഒരാറാ ആറ് മണിയാകുമ്പോണീകൂട്ടോ അധികം ഒരുഎട്ട് എട്ടരയാവുമ്പോഴാണീക്ക അപ്പത്തിന്നന് എന്റെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടാവും പിന്നെ ഏഹ് അവനെ കുളിപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് നിർത്തി ചെലപ്പോ ഞാനോ ആഹ് അവന് മദ്രസ് ഏഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആറരൊക്കെ ആവുബോത്തിന് അടുപ്പത്ത്
ആഹ് ആഹ്
ഉം
എന്തായാലും അങ്ങോട്ടോന്ന് പോയോക്കണം ബ്രിഡ്ജില്ലോട്ത്ത്ക്കൊക്കെ പോയര് ആരും അനുഭവം പറഞ്ഞിട്ടില്ല ഇങ്ങനെ കാണുന്നല്ലാതെ
ആഹ് ആഹ് അഹ് ഒരു വിളിയാണ് പക്ഷെ പേടിയ ആവും എന്നാലും അതൊരു എന്താ പറയാ ഒരു നമുക്ക് ഒരു അനുഭവാണ്
ഉം ഞങ്ങളെ അവിടെ ഇതേമാരി ടൂറിസ്റ്റ് ഉണ്ട് ഒരു വെള്ളച്ചാട്ടാണത് ഓ നല്ല താഴെ കുണ്ടിലാണ് ഞങ്ങളവിടെ നാട്ടിൽ ഇവിടെ അപ്പോ അങ്ങട്ട് പിന്നെ ഈ പാറ വയ്ക്കലൊക്കെ ഇൻടെയ് ഉച്ചൊക്കെ പിടിച്ച് വയ്ക്കണ സ്ഥലാണ് കണ്ടാത്തന്നേ പേടിയാവും ഞാന് ന്നട്ട് പോ എല്ലാരും താഴേക്കു സ്റ്റെപ്പ് ഇറങ്ങി പോയി ഞാൻ മാത്രം പോയില്ല മേലെ നിന്നു പിന്നെ അതേപോലെ അതിന്റെ വേറരു ഇതുണ്ട് ഇപ്പറത്ത് പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒരു പിന്നേ മറ്റെ പാലം തൂക്കുപാലം
നൊ കട്ടാക്കി വിളിക്കട്ടെ
ആഹ് ശരി
ആഹ്